എന്നാണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് എന്തുണ്ട് വിശേഷം മഴയെക്കെയുണ്ടോ
ആഹ് താ മഴ ഇപ്പൊ പെെതോണ്ടിക്ക്യാ
ഇവിടെ വെല്ല്യ മഴപെെത് ഇപ്പഅങ്ങോട്ട് തോർന്നു ജെസ്റ്റ് തോ വന്നതേയൊള്ളു
ഹെ ഹെ ആഹ് ഇവടെപ്പാെ നല്ലമയേനു ഇപ്പം നില്ല ഫുഡൈച്ച് ഇല്ല ഹസ്ബെൻഡ്നെ കാത്ത്നിക്കേര്ന്നു
നഹാ ഉം ഹസ്ബെൻഡ് ജോലി കെഴിഞ് വന്നില്ലേ
ഇന്ന് കൊർച്ച് ലൈറ്റായി ഇപ്പവെരാ പർണ്ക്ണ് ഇങ്ങനെ ഇരിക്കേന്നു ഫ്രീയായിട്ട് ഇഹ് സ്പെഷ്യലൊന്നും ഇല്ല
ആഹാ
ഏഹ് ചിക്കൻ ഇണ്ടൈനു വൊ പൊരിച്ചു അതങ്ങ് കറിവെച്ചു തേങ്ങ അരച്ച് ഉം
ആഹ്
ഇങ്ങള് ഫുഡ്കഴിച്ചോ
ആഹ് ഫുഡ്കഴിച്ചു
ഏഹ്
അങ്ങനെസ് പ്രത്യേകിച്ച് ഒണ്ട് രണ്ട് പേരും ഒറങ്ങി രണ്ട്പേരും ഒറങ്ങികൈഞ്ഞപ്പം ഉം ഉം ഞാന് ഇവ്ടെ നേരെത്തെ ഫുഡ് കഴിക്കും ഞങ്ങള് അതുകൊണ്ട് ആഹ് കാരണംഎന്തുവേ ഇവിരേയ് ക് ഉം ചെറിയ കുട്ടിയാ രണ്ട് വയസ്സേഒള്ളു ആഹ് മൂത്താക്ക് നാല്യേ വയസ്സ് നാലെര വയസ്സ് അപ്പതുകൊണ്ടേ ആ അവര് ഒരു മോനാണെങ്കി എളയത് മോനാ അപ്പൊ അവന് ആ ഒര് ടൈമ് കഴിയുമ്പഴ്ത്തിനും ഒറക്കത്തിന്റെ നിർബന്ധം പിടിക്ക്മ്പം
ഫുഡ് കഴിക്കല് പാടാ അതോണ്ടൊര് ഏഴ് ഏഴെരെയാവ്മ്പഴ്ത്തിനും ഫുഡൊക്കെ കഴിക്കും
ഏഹ്
ഇന്നങ്ങട്ട് തടി ഒര് ഇന്നാ ഒറക്കം ശെരിവാഞ്ഞിട്ടായിരിക്കും ആഹ് മോള് എൽ കെ ജി യിലാ മൂത്താള് എൽ കെ ജി യിലാ
ആഹ്
അപ്പം ആള് വന്ന് ഒറങ്ങി
ഏഹ് ഏഹ്
ഒരു ഹ് ഹ് ഹ്
ഉം
ഹാ ഇല്ലെങ്കി ഈസമയം ഭയങ്കെര ബഹളവായിരിക്കും
എഹ്ഹ്ഹ് ഏഹ് നേര്ത്തെ ഒറങ്ങേ
ആഹ് നേരെത്തെ ഒറങ്ങി ഇന്ന് ഞാന് പരമാവധി നേര ത്തെ ഒറക്കാൻ നോക്കും ഇല്ലെങ്കി രാവിലെ കെടന്നങ്ങ് ഒറങ്ങിപ്പോവും ആഹ് ഒത്തിരി നേരവേ ഉംഹ്ഹ് ആളെ രാവിലെ സ്കൂള് വിടണോം എന്നുണ്ടെങ്കി ഏഴ് മണിതൊട്ട് കഴിക്കാനിരിക്കണം എട്ട്മണി എട്ടെരെയാക്കെ ആവുമ്പഴ്ത്തേന് കഴിച്ച് തീരണോങ്കി എല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് റെഡിയാക്കി വിടണോങ്കി കാരണം ഭയങ്കര സ്ലോയ അവ്ടെ കളിച്ചോണ്ടിരിക്യും
ആഹ്
അത്കൊണ്ട് നേര്ത്തെ കട്ന്നുറൊങ്ങോ അതേ നേരെ രാവിലെ യങ്ങ്എണീറ്റോളും വല്ല്യാ നിർബന്തൊഇല്ലാണ്ടങ്ങ്
ആഹ് അതാണ്
അവടെ കുട്ടികെളോ
ഉം ആ ഇൻക്യോരാള്ണ്ട് അംഗനവാടിയിലാ പോണേ മൂന്നെര വയസ്സായ്ട്ടാെള്ളൂ ഉം
ആഹ്
അതാ ഈ പർഞ്ഞ പോലെ തന്നെ ഓനും വേം കടന്ന് ഒറങ്ങും ഇപ്പൊ പോണോണ്ട് മറ്റേങ്ങനെ വീട്ട്ല് വെർതെഇരി ആവല്ലെ ഇത് ഇപ്പം ഇങ്ങനെ ഓടലും ചാടലും ഒക്കെ ആയിട്ട് നല്ല ക്ഷീണം അപ്പ വേകം കിടന്നുറങ്ങും ഫുഡ്ഡ്‌ കഴിച്ചിട്ട്
ആഹ്.
ഉം
സ്കൂൾ അങ്ങനവാടി പോകാഞ്ഞാൽ കഴ്ഞ ബഹളം ഉണ്ടൊ
ആഹ് ഫസ്റ്റ്ത്തെ രണ്ടാഴ്ച്ച ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പ റെഡി ആയി പ്പൊ പിന്നെ മനസ്സിലായി ന്നെലോള്ചിട്ട് കാര്യംല്ലാന്ന്ള്ളെ
എന്റെ മോളെ കൂട്ട് അംഗനവാടി വിട്ടേച്ച് ഹ് രണ്ടേകാ വയസ്സായപ്പോ ഞാൻ കൊണ്ട് വിട്ടായിരുന്നു ഈ സെക്കൻ ഡെലിവറി ടൈം ആയപ്പഴേ. അതിന് മുന്നേ ഡെലിവറിക്ക് മുന്നേ കൊണ്ടുവന്നാക്കി അപ്പ രണ്ടേ കാല് രണ്ടര വയസ്സ് അ ആവ്ന്ന ഓട്ടിക്ക്യൊ അവെരെ ബെയ്സിക്കലി ഒരു ഒരു മാസം ഡിഫറൻസില് ഏ കൊണ്ടുവന്നാക്കി കൊണ്ടാക്കി ച്ച് ആളെ ചെന്ന് ഞാന് വിളിക്കാൻ ചെന്നപ്പം ആഹ് അവള് വരത്തില്ല അമ്മ പൊക്കോന്നും പറഞ്ഞോണ്ടിരിക്ക്വ അവക്ക് കളിയ്ക്കാൻ പുള്ളാരെ കിട്ട് കിട്ടിയ സന്തോഷായിരുന്നു. അമ്മ പൊക്കോ ഞാൻ വരുന്നില്ല അങ്കൻവാടീല് പായൊക്കെ വിരി ചെന്നാരേം പുള്ളാരേം ഒർങ്ങ അവിട്ന്ന് കഞ്ഞിയൊക്കെ കുട്ച്ചു ഉച്ചയ്ക്ക് ഏ പായൊക്കെ വിരിച്ച് ഉറങ്ങാനായിട്ട് എല്ലാരും സെറ്റ് ആയപ്പോ ഇയാളും പോയി ടീച്ചറിന്റെ അടുത്ത് പോയി കിടക്കാന് പുള്ളാരുടെ ഒക്കെ കൂട്ടത്തി, ടീച്ചറും പിള്ളേരും എല്ലാം കൂടെ പായ് വിരിച്ച് അവ്ടെ ഒട്ടിക്കുന്ന കെടക്കയ ഇയാളും കൂടെ പോയി കിടക്കുവാ ആഹ് അ വരണ്ടായിരുന്നു വീട്ടിൽ അമ്മ പൊക്കോ ഞാൻ വരത്തില്ലന്ന്
ഉം
അങ്ങനാര്ന്ന് ഏ ഇപ്പഴും മടിയൊന്നുല്ല ഇതുവരായ്ട്ടെയ് ഏഹ് ഇനി എളയാള് എന്ത്‌ പറഞ്ഞു ദൈവ ത്തിനറിയാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവൊ
അത് അങ്ങനെ പറഞ്ഞേക്ക നേരെ ഉൾട്ടേക്കു അടുത്ത് വരുണെത്
ആഹ് ഇന്നാന്ന് രണ്ടും രാവും പകലും പോലാ സ്വഭാവത്തി വ്യത്യാസം ഒരാളുടെ പ്ലസ് ഒരാളുടെ മൈനസാ.
ഹ് ഉം
പിന്നെ ഇളയാള് ഇങ്ങനെ എന്റെ കീഴീന്ന് അങ്ങോട്ടു വിട്ട് മാറ തില്ല മോള് പിന്നെ അങ്ങനെല്ലാരീം കിലും ആരാന്ന് പോലും അവക്കറിയണ്ടാ ഹ് പിന്നെ ഒരുങ്ങി നിന്ന് ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ഒരാൾ നിന്നിട്ട് വരുന്നോന്നൊന്ന് ചോദിച്ചാമതി ആള് സെറ്റാ. അത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഏഹ് നമ്മള് വിശ്യസിക്കാക്കൊത്തില്ല എവടേലുക്കെ നി ക്ക്മ്പഴേ ആരെങ്കിലും വിളിച്ചാലങ്ങ് കൂടെ പൊക്കോളും ഭയങ്കര പ്രശ്നമായിരുന്നു.
ഉം
വീട്ടിലൊരു ബംഗാളി വന്ന് പിന്നേ സാ ചുരിദാർ വിക്യാന അയാളെ ട്ത്തില്ലന്നും പറഞ്ഞോണ്ട് കെട്ന്ന് കരഞ്ഞൂവി നെലവിളിച്ച് തുണി വിക്യാൻ വന്ന വംഗാളിയവരെ എട്ക്കണമായ്ര്ന്ന് ഭയങ്കര വാശ് അത്ങ്കൂടെ തീരും മോന് അവന്റെ ദേഹത്തോ പരിചയൊല്ലാത്ത ഒരാള് തൊ ട്ടാ അവനവടെ ഇത് ദി ദിനാശം വെള്ളപ്പൊക്കൊണ്ടാക്കും അവരെ അടി പിന്നെ ബഹളും വെച്ച് പിന്നെ അവടെ തലകുത്തനെ മറച്ച് വെക്കും
ഉം
ആഹ് അതോണ്ടാ അതാരണ്ടിൻ്റെ രണ്ട് സ്വഭാവാ പക്ഷെ രണ്ടിൻ അതിന്റെ ഗുണോണ്ട് ദോഷോണ്ട് മോൾടെ കേസ് ല് എനിക് ക്യ അതോണ്ട് മാഴേങ്കിലൊന്ന് ഏൽപ്പിച്ചച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാം ആഹ് പിന്നെം എന്തെങ്കിലും പരിജ്യയ ഇല്ലാത്ത ട്ത്താണെങ്കിലോ പ് അതായത് ഇച്ചിരി നമുക്കും പൽ നമക്ക് പരിചയോള്ള ആൾക്കാരാരിക്യും അവൾക്ക് പരിചയൊല്ലാത്ത ആൾക്കാരാരിക്യും ആൾക്കാരായിരിക്കും. എന്നാലു അവള് എല്ലാരുവായിട്ടങ്ങ് കമ്പനിയാവും അങ്ങനൊരു ആഹ് മാറി നിക്കല് പരിപാടില്ല പഷെ ഇവനെ ഞാൻ ശ്രദ്ധിച്ചിട്ട് ലിങ്ങങ്ങനെ മാറി നിന്നിട്ടുണ്ട് ഇവ കാണാതെ ഇങ്ങനെ മാറി നിന്നിട്ടു ത്ത് നടന്നേട്ട് പിന്നെന്നെ കണ്ടപ്പഴ് ത്തേനു അങ്ങാസ് സങ്കടം പൊട്ടി ഭയങ്കര ഇതൊക്കെയായി ഭയങ്കര അടികിട്ടും അത് കൊണ്ട് എനിക്യാമൻസ്സിലായി ക്യഅങ്കനവാടിലി വനെ കൊണ്ട് വ്
അത് ഭയങ്കര ഇവടെ നാഅങ്കനവാടി ചേർത്തിയപ്പോ ഒരു ചെക്കന് ൻ്റമ്മോ അന്ന് ഫുള്ള് കരച്ചില് എന്തൊരു കരച്ചിലോ ഓ അത് പ്പോരന്നെപറിയ്ന്ന്ണ്ട് തീരെ വിട്ട് നിന്നിട്ടില്ല ഓനായിട്ട് എപ്പളുഅട്ത്തന്നെ അങ്ങൻത്തോര്ക്ക് വയങ്കരെ തേര്ക്യും ഇവന പിന്നെ ഞാൻ ഇട്ട്ങ്ങാണ്ട് കൊറേ പോയൊക്കെ ചീത്ക്ക്ണ് അതോണ്ട് കമൻ ക ത്രക്കങ്ങട്ടില്ലേനും ന്നാലും അഥവാ ങ്ങാനും കൊണ്ടയാലോ എര് ച്ച്ട്ട്ള്ളൊരു നൊളോളിയാണ്
ഉം ഇവനെ ഈപറഞ്ഞ പോലെ തന്നെയാണ് ഇവന് വാ ച്ചു പിടിച്ച് കരയാൻ തൊടങ്ങി കഴിഞ്ഞാ പിന്നെ ഏക്കത്തില്ല
ഉം
നമ്മള് ചെല സമയപ്പം അമ്മ ഇപ്പം വരാവെ ഞംഅവിടെ പോയി ട്ട് വരാ അത് എടുത്തിട്ട് വരട്ടെ അം മോന് ഇവടെ നിക്യണേ അങ്ങനെക്കെ ഞാന് ഏപിച്ചിട്ട് പോയ് റ്റൊണ്ട് അപ്പാളങ്ങൻ നെ നിന്നിട്ടുണ്ട് അഡ്ജസ്റ്റാവും പക്ഷെ തിരിഞ്ഞാ തിരിങ്ങ്യതാ ങ്ങനാണ്ന്ന്ണ്ടങ്കി പോയി നമ്മള് പോയിന്നുണ്ടെ പോയിട്ട് തിരിച്ച് വരുന്നടംവരെ വേറെ ഒരു മനുഷ്യനഅവൻ്റെ ഏഴയ്ല തടുക്കാ ഒക്കത്തില്ല അത്പ ആളെന്നാ പയങ്കരാ നിർബന്ധക്കാരനൊന്നു അല്ല സൈലൻ്റാണ് നല്ലെ കാമാണ് കൊയ റ്റാണ് ഭയങ്കര ഡീസൻ്റാണ്. പക്ഷെ തിരിഞ്ഞാ
ആഹ്
നമ്മളേം കൂടെ ഏഹ് നക്ഷത്രമെണ്ണിക്കും. ക്കും. അതേല്ല സ്വഭാവവാ എസ്ട്രീം ല വലാ അത് സ്നേഹമായാലും, ദേഷ്യമായാലും.
ആഹ് അത് വടിം അങ്ങൻ തന്നെ എൻ്റമ്മോ.
അങ്ങനെ ഉം. പിന്നെ സ്കൂളിലെ വിശേഷൊക്കെ പോയിട്ട് വന്ന് കാര്യം പറിക്കുവാ
ഉം ചാറോ ഫസ്റ്റീസൊക്കെങ്ങനെ പറയും. പിന്നെ ഇവട്ന്നൊക്കെ ആഹ്. ഇവട്ന്ന് ഇവട്ന്നൊക്കെ ഞാനാ വാരി കൊടുക്കല് ഫുഡൊക്കെ. ഇന്നട്ട് വ്വ. ഫസ്റ്റ്ത്തെ ദിവസന്നെ അംഗവാടിന്ന് വന്ന് പറയാ ഞാ ഒ റ്റക്ക്യാ മ്മാ ചോറ് തിന്നേ ഞാൻ ഒറ്റക്കാ ഫുഡ് തിന്ന് ഇക്ക്യ് എന്തോ കാര്യം ചെയ്ത പോലെ വന്ന് പറയാ. ആദ്യായിട്ട് ചോറ് ഒറ്റക്ക് ന്നാ. അങ്ങനെ തിന്ന് ഇത് വരെ ചോ ബാ ക്കിള്ളെല്ലാ ഫുഡും അങ്ങനെ കൊടുക്കും പക്ഷെ ചോറ് ഓൽക്കൊറ്റക്ക് തിന്നാൻ കയ്യില്ല. കാരണം ആ കയ്യില് കൊള്ളൂലല്ലോ ചോറ്. മറ്റെ ദോശിം മറ്റേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പിച്ചിട്ടൊട് ത്താവുമ്പം വേം കഴിക്കും. ചോറ് ആദ്യായിട്ടാ വെ ങ്ങള് അംഗനവാടിന്ന് തിന്നിട്ട് വല്യ വല്യ കാര്യംപോലെ വന്ന് പറയാ ഞാൻ അംഗനവാടിന്ന് ഒറ്റയ് ക്ക്യാ ചോറ് തിന്നേ ന്നൊക്കറിണ്ട്. അങ്ങനെ അങ്ങൻത്തെ ഓരോന്നൊക്കെ പർയും ഉം.
ഉം ഇവടെ മോള് പെട്ടെന്ന് ഇതുപോലെ കാര്യവൊക്കെ പറയുമായിരുന്നു. ഉംന്നെ ഇങ്ങനെ എല്ലാം സംസാരിക്കുവായായിരുന്നു. അതായത് ഈയൊര് രണ്ട് രണ്ട് വയസ്സ് ഒരു വയസ്സ് ആയപ്പഴ്ത്തേനും അത്യാവശ്യം സംസാരിച് ച്ചൊക്കെ തുടങ്ങി ഏഹ് കാര്യവൊക്കെ പറയും. രണ്ട് വയസ്സ് ഏഹ് ആയപ്പെഴ്ത്തേനും നല്ല പോലെ കാര്യ ഒക്കെ പറഞ്. പക്ഷെ മോൻ കാര്യം പറയത്തില്ല. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു പേടി എ സ് അങ്ങനവാടി വിട്ട് കഴിയുമ്പോ എന്തുവാ എങ്ങനാ എന്ന. അവള് പിന്നെ സെന്റൻസ് പറയുവാര്ന്നു. ആഹ് പറയുന്നത് അത്യാവശ്യം ഏഹ് നല്ല സ്ഫുടതയോടെയും സംസാരിക്കും. ഉം അങ്ങനെയൊരു സംസാരിക്കുന്നയ്ല് പിന്നെ പറയുന്ന വാക്കുകളൊക്കെ ക്ലിയറാണ് സെന്റൻസ് സ് ക്ലിയർ ആയിട്ട് പറയും. പറയുന്നെയൊക്കെ എല്ലാർക്കും മൻസ് സിലാവുന്ന രീതിയിൽ ഏകദേശം ഒക്കെ. ഏഹ് അവള് ഒപ്പിച്ച് പറയും വാക്കുകളെല്ലാം ഉണ്ട് സെന്റൻസ് ന്ന് പറയും പക്ഷെ ഇവനെ അങ്ങനല്ല. അവന് ഇപ്പ തന്നെ ആന്നേലും അല്ല ആ ഈ ഊ ന്നൊക്കെ പറയത്തൊള്ളൂ. അങ്ങനെ സെന്റൻസ് സായിട്ടൊന്നും പറയില്ല. വാക്കുകളാന്നേലും അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. ഏ എന്നാ സാധാരണ എല്ലാരും പറയും മൂത്ത കുട്ടികൾ ഉള്ളടത്ത് അങ്ങനെ വരില്ല. എളയ കുട്ടികൾ പെട്ടെന്ന് സംസാരിക്കുവെന്ന്.
ആഹ് അങ്ങനെ വേം പെട്ടെന്ന് ഇങ്ങനെ കോണ്ടടാക്ട് ഉള്ളോണ്ടെ ഇവര് അങ്ങട്ടും ഇങ്ങട്ടും സംസ് സാരിക്കുന്നോണ്ടായിരിക്കും ഉം.
ഉം അങ്ങനെ ഇപ്പഴാണ് ഏഹ്
അങ്ങൻത്തോല് സംസ നല്ല പോലെ സംസാരിക്കാൻ തുടങ്ങിയാല് നല്ല ഫ്ലുവൻ്റേക്ക്യും. ഇപ്പങ്ങനെ സംസാരിക്കാത്തവര് സംസാരിച്ച് തുടങ്ങുമ്പം പിന്നെ നമക്ക് അയ്ലൊന്നും ശരിയാക്കേണ്ടി വര്ല്ല. ഒക്കെ ഫുൾ ക്ലിയറായി വൈകിയും പിന്നെ ഒരു പറ സംസാരിക്കാൻ തുടങ്ങ ന്റെ ന്റെ ബ്രദറിന്റെ മോളിപ്പളും സംസാരിക്ക കൂല ഇവന്റെ കൊപ്പംള്ളതാ ഉളിപ്പളും മ് അ അപ്പ അങ്ങനെ ആ ഒരു രണ്ട് മൂന്ന് സെന് മാത്രേള്ളൂ യൂസ് ചെയ്യുള്ളൂ ഏഹ് അത അവരെണ്ണേള്ളൂ ഇങ്ങനെ റെഡിയ ആക്കി കഴിഞ് സംസാരിക്കുമ്പോള് പക്കായിരിക്കും അവന ടൈം എടുക്കും അപ്പ അത്ന്നെ നമുക്ക്ന്നെ പറയാൻ പറ്റൂല്ലല്ലോ എല്ലാരും ഒരുപോലെ ആകുന്നുള്ള ഉം
അതെ പക്ഷെ ഇവള് അങ്ങനെയല്ലായിരുന്നു മോളുടെ കേസൽ അങ്ങനെയല്ലായിരുന്നു അവള് അഹ് പിന്നെതാ നല്ല ഇതായിട്ട് അതായത് ഒരു വയസ്സിൽ അവളെന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോടെേ കടകളാന്ന് ചിരി ച്ച് ഈ കലപിലന്ന് ഇങ്ങനെ അതെന്ത പറയുന്ന എന്നൊന്നും തിരിയത്തില്ല പക്ഷെ കലപിലാന്ന് ചലച്ചോണ്ടായിരുന്നു ഇങ്ങനെ പെൺകുട്ടികളായൊണ്ടായിരിക്കാം പെൺകുട്ടികള് കുറച്ച് ഏഹ ഇതാണല്ലോ അത് ചേട്ടൻ പറയും എന്റെ ഹസ്ബൻഡ് പറയും നീന്റെ അതെ സ്വഭാവോ കിട്ടിയക്കുന്ന ഞാൻ കാര്യം പറയാൻ തുടങ്ങി കഴിഞ പിന്നെ നിർത്തത്തില്ല അന്റെ പറ നിന്റെതെ സ്വഭാവോ കിട്ടിയക്കുന്നു
എങ്ങനെ പറയും അവള അങ്ങനെ അവ ഞങ്ങള്ൾ ഫ്ളാറ്റിലായിയിരുന്നു താമസിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ വൈകുന്നേരം ഒക്കെ ് ഇവളെയ കൂട്ടിട്ടിങ്ങനെ ഇവളടെ കൈ്യയും പിടിച്ച് ഇങ്ങനെ നടക്കും അപ്പം ഇവടെ ഒരു കിളിക്കമുള്ള കൊലിസായിട്ടേക്കുന്നത് ഭയങ്കര കിളിക്കവാ ബാ കിളിക്കോം കേട്ട് ഇവളുടെ കിടകട ജീവിളി ചിരിച്ചോണ്ടാണ് നടക്കണെ കടകറാന്ന് ചിരി അങ്ങ് എന്തിനാന്ന്റിഞ്ഞൂടാ ഇവ ാൻ നടക്കുന്നതിന്റെ സന്തോഷമാണ് കട കട ചിരി തു ടങ്ങും തലവിലാന്ന ജലയും തുടങ്ങും അത് കാണെ ഇത് ദൂരന്നെ കെകത്തി